ഹലോ.
ആഹ് കേൾക്കാണ്ട്
ആഹ് അപ്പോ അങ്ങനെ ഓണം വെക്കേഷൻ കാത്തിരികു- ഓണവെക്കേഷൻ ആയിട്ട് വേണം വീ ഇതി മ്മക്ക് പൊയറ്റ്
മദ്രസബല് കൂട്ടൂലല്ലോ ഓണത്തിന്-
മദ്രസ പൂട്ടുല്ല ഉസതാദിന്റെ അടുത്ത് ലീവ് എടുക്കണം വേറെ വഴിയില്ലല്ലോ എന്ത് ചെയ്യാനാ
രണ്ടും കൂടെ ലീവ് ആക്കണൊക്കെ നല്ല ഒന്ന് ലീവാക്കി പോവല്ലേ
ആഹ് സ്കൂളില് നടന്നാൽ സ്കു രണ്ടും ഏകദേശം ഒക്കെ അടുത്തണ് നമ്മള് താമസിക്കണെന്നുണ്ടെങ്കില് അവിടെന്ന് വിടയൊക്കെ ചെയ്യാരുന്നു ഇത് ഒരുപാടാണ് അപ്പോ വല്യയ പാടില്ല അവിടന്നാണെങ്കിലും വിട ഇവിടന്നാണെങ്കിലും വിടാന്നാകുമ്പോ- പിന്നെ അത് എന്റെ നല്ല ദൂരണ്ട് നാൽപ്പത്തിയഞ്ച് മിനിറ്റ് കാറില് പോണം. ബസ്സിലാണെങ്കിൽ ഒന്നര രണ്ട് മണിക്കൂർ എടുക്കും.
നല്ല ദൂരം
കേറി നല്ല ദൂരണ്ട് അപ്പോ പിന്നെ നമുക്ക് ആ ഒരു ഓപ്ഷനുല്ല. ബസ്സില് രണ്ട് ബസ്സ് കേറണം.
ആഹ്
ബസ്സിലാണെങ്കിൽ രണ്ട് ബസ്സില് പോവാറില്ല മൂന്നാളേക്കെ ആയിട്ട് പോണ്ടേടോ പിന്നെ- ഈജും നല്ലൊണം ഡ്രസും കാര്യ
ഞാൻ തന്നെ ഇപ്പൊ ഒരു ബാഗ് പൊക്കി ട്രാവൽ ബാഗ് ഉണ്ടല്ലോ
ആഹ് അതുംപൊക്കിയാണ് ഞാനും പോണത് വല്യ ബാഗാണ് കാണുമ്പോ തന്നെ ഉമ്മ പറയും ബായിമാര് വര്ന പോലെ വര്ണെന്ന് ഫുുള്ള അത് നറച്ചിട്ടാ വരെ പോവാ കുത്തി നെറക്കല അവിടന്ന് ഇങ്ങോട്ട് ഇവിടന്ന് അങ്ങോട്ട്
പിന്നെ
അങ്ങനെ ആയിട്ട് പോകുമ്പോ ഉമ്മ പറയലാണ് ഇനിയിപ്പ രാത്രിത്തേക്ക് സെയിം ഫുഡ് ന്നെയാ
ആഹ് അതെ അല്ല ഇനിപ്പം ഇന്റെ കാക്കു വരാന്ന് പറഞ്ഞിട്ടുണ്ട് ഞായറാഴ്ചല്ലേ ഇന്ന് ലീവ് ആൾക്ക് അപ്പൊ ഇങ്ങോട്ട വരാന്ന് പറഞ്ഞീനി ആഹ് എന്താകിലും സ്പെഷ്യൽണ്ട
ആ ഹസ്ബൻഡ് വരുമ്പോ പിന്നെ സ്പെഷ്യല് വേണല്ലോ
ആഹ്
അപ്പൊ ആരുണ്ടാക്കും ഉമ്മിച്ചി ണ്ടാക്കൊ
ഈ എന്തേരും ചായക്കടി കാണേ ഇണ്ടാക്കൂ അല്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് ഹോട്ടല ഉണ്ട്
അടുത്ത ന്നെ ഇണ്ട് ആഹ്ആഹ്
ഹോം ഡെലിവറി നടത്തുന്ന ഹോട്ടല്ണ്ട് ഇവിടെ ഉപ്പ ആഹ് ഉപ്പാൻ്റെ അനിയൻതന്നയാണ്
അനിയേണ്ടത് തന്നെയാണ് ആഹ അതാവുമ്പോ വലിയ കുഴപ്പമില്ല പെട്ടന്ന് ഓഡർ ചെയ്താൽ മതിയല്ലോ അടുത്തോക്കെ ഉണ്ടാവുമ്പോ എനിക്ക് അങ്ങനത്തെ ഓപ്ഷന ഒന്നുമില്ല വീ ഇന്ന് കുറച്ച് മാറിയാണ് പിന്നെ വീട്ടില ആണുങ്ങളൊന്നും ഇല്ലാത്തത കൊണ്ട് നമുക്ക് വാങ്ങി തരാനും ആരുല്ല പിന്നെ എന്തെങ്കിലുമൊക്കെ നേര ഇ പറയാണെന്നുണ്ടെങ്കിൽ മാത്രാണ് എന്തെങ്കില ഫുഡ് ഉണ്ടാക്കി വെക്കാനും ഉമ്മക്ക് പറ്റുള്ളൂ അങ്ങനെ മാമാടെ മക്കളൊക്കെ വാങ്ങിക്കുമ്പോ സൺഡേക്ക ആണെങ്കിൽ അവരെന്തായാലും ഫുഡ് കറിക്കൊക്കെ വാങ്ങിക്കുവല്ലോ ചിക്കനോ ബീഫ് അപ്പ എന്തെങ്കിലും വാങ്ങിക്കും അപ്പൊ ഉമ്മാക്ക് വാങ്ങിച്ചു കൊടുക്കും നമ്മള് സെൽ ഉണ്ടണ്ടെങ്കിൽ അല്ലെങ്കില ഉമ്മാക്ക് എന്തെങ്കിലും വാങ്ങിച്ച കഴിഞ്ഞാ ഒറ്റക്കല്ലേള്ളൂ കുറേ ദിവസത്തേക്ക്
ഉള്ളേ ഉള്ളേരിയയിലാണോ വീടപ്പോ
ഉള്ളേരിയല്ല മാർക്കറ്റ് കുറച്ച് പോണം
ഉം
ഉള്ളന്ന് പറയുമ്പോ ആഹ് കുറച്ച് ദൂരം ഉണ്ട് ഒരു ഉള്ള്
അപ്പൊ ഒരുവിധം ആഹ് ഞ ഞങ്ങളതന്. ന് പറയുമ്പോ പിന്ന നാഷണൽ ഹൈവ് ഉണ്ടല്ലോ
ആഹ് അത് മാത്രല്ല ടാ നാഷണൽ ഹൈവേന്റെ അടുത്താണോ
ആഹ് അവിടുന്ന് ഒരു അഞ്ചച് പത്ത് മിനിന്റെ ഒരു ഇതെണ്ണ ഉണ്ടാവല്ലോ
ആഹ് അപ്പൊ സുഖണ എല്ലാം അടുത്ത്ടുത്തുണ്ടാവും ഇവിടെ അങ്ങനെ ആണുട്ടോ ഇവിടെ നമുക്ക് ഹസ്ബൻഡന്റെ വീട്ടില് ചിക്കൻ വേണമെങ്കി അടുത്തുണ്ട് ബാങ്ക് വേണങ്കി അടുത്തണ്ട് എല്ലാം അടു ടുക്ക നമുക്കപ്പൊ ഒരു അഞ്ച് മിനിറ്റില് എല്ലാ ആക്സസ ആണ് പക്ഷെ അവിടെ അങ്ങനെയല്ല അവിടെ വെള്ളം കിട്ടാൻ പാടാണ് വെള്ളം എന്ന് പറഞ്ഞാല് കോഴിയിലും കടലിലൊക്കെ വെള്ളമുണ്ട് പക്ഷെ നമുക്ക് കുടിവെള്ളം കിട്ടാൻ ഭയങ്കര പാടാ ഇല്ലാണ്ടായിക്കഴിഞ്ഞാൽ നമ്മളു പെടും ആഹ പൈപ്പ് വെള്ളമാണ് അപ്പൊ നമുക്ക് അങ്ങനെയൊക്കെ ബുദ്ധിമുട്ട് വരുമ്പോ ഭയങ്കര പാടാണ് ഇവിടന്ന് പറയുമ്പോ അങ്ങനത്തെ ഒരു പ്രശ്നമേ ഇല്ല ഇവിടെ കിണറാണ് ആവശ്യത്തിന് അപ്പൊ എനിക്ക് ഇവിടെ വന്ന ആ ഒരു കാര്യത്തിലൊക്കെ ഭയങ്കര ബ്ലസ്ഡ ആണ് കേട്ടോ വെള്ളത്തി പിന്നന് വേണീട്ട് നമ്മള് വീട്ടിലിറങ്ങപ്പോ എന്തോരം കഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരുപാട് പിശുക്കി യൂസ് ചെയ്തിട്ടുണ്ട് വെള്ളമൊക്കെ ഇവിടാന്ന് അങ്ങനത്തെ ഇതൊന്നുമല്ല
എന്റെ കേസില് ഈക്കലാണ് ഇവിടുന്ന് കൊർച്ച് നട്ന്നാൽ ബസ്ട്ടും അവിടന്ന്കുമ്പോ രണ്ട് സ്റ്റെപ്പ് എർങ്ങ്യാബസ്സ്ട്ടും.
ആഹ്.
ന്തെന്നെബസ്സിലൊരു പത്ത് മിൻറ്റ്ന്നാ വേറൊരു ബസ് സ്റ്റാന്റ്ക്കേത്തും. അവ്ട്ന്നോരു പത്ത് മിൻറ്റ് നിന്നാല് ഞമ്മളെ വീട്ടിന്റെ അവ്ട്ക്കും.
എത്തൂ ആഹ അങ്ങനെയാവുമ്പോ സുഖാണല്ലേ.
ഒര് ഇരുപത് മിനിറ്റിന്റെ യാത്രഒള്ളൂ.
ആഹ് മൊത്തത്തില് ആഹ് അങ്ങനെയെച്. ക്കവുമ്പോ സുഖാണ് നമുക്ക്ന്ന്റിയുമ്പോം സ്കൂള് ടൈമില് ഞാന് സൈക്ക്ൾണ്ടാർന്നു. അപ്പൊ സൈക്കിളിന് ചൗട്ടീട്ട് വേണം റോഡിൽ എത്താനായിട്ട് ഒരു കൊർച്ച് ചൗട്ടാന്ണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഓട്ടോക്കാണെങ്കി ഒരു മുപ്പത് നാപ്പത് രൂവ അത്രയും ചൗട്ടണംമ്ള്. എന്ന്ട്ട് മെയിൻറോഡിന്റെ അട്ത്ത് സൈക്കിൾ വെച്ചിട്ട് പിന്നെ ബസ്സെറി പോവാണ്ചെയ്യാ. ആദ്യയൊക്കെ നടന്നിട്ടായിര്ന്നു പിന്നെ പർഞ്ഞ് പർഞ്ഞ് പറഞ്ഞവ്സാനം സൈക്കിൾ വാങ്ങിയത്. നടന്ന്ട്ട് പൂവാന്നൊക്കെ പറയുമ്പോ രാവിലെ തന്നെ ഭയങ്കര ടാസ്ക്കാണ് നമ്മള് വീട്ട് ട്ടില്ലസ്കൂള് വിട്ട് കഴിഞ്ഞ് വീട്ടിലെത്താനും ന്നമ്മളൊന്നാമത് സ്കൂള് കഴ്ഞ്ഞ് ടയേഡായിരിക്കും. അവ്ടന്ന് ബെസ്സൊക്കെ കിട്ടി പിന്നെ അവിടെന്ന് ഒര് ഇരുപത് മിനിറ്റോളം വീണ്ടും നടക്കാൻ. ഭയങ്കരായിട്ട് ടയേഡാവും. ഷിവ്ടെ അഞ്ച് മിൻറ്റ് ആഹ് ടാസ്ക്ന്ന് പർഞ്ഞാൽ. ടാസ്ക്കാണ് പക്ഷെ ഇവടന്നെന്ന് പറഞ്ഞാല് അഞ്ച് മിൻറ്റൊള്ളൂ. ഞാൻ പ്രഗ്നൻസി സമയത്തൊക്കെ എക്സാം എഴ്തിയത്ഇവടെ പോയിട്ടാണ്. ഇവടന്നാണ് പോയത് എഴുതിയതൊക്കെ. സംഭവം നല്ല ലോങ്ങ് പോയി വര്ണമെങ്കിലും ഓ.
പഠ്ച്ച്ട്ട്ണ്ടോ?
അ ആഹ് ഡിഗ്രി കംപ്ലീറ്റെയ്തു. ഞാൻ ഓൺലൈനായിട്ടെന്നെ ചെയ്തത് ഏ ഡിഗ്രി അഡ്മിഷൻ ഏ എല്ലാംമെട്ത്ത് പോയിക്കൊണ്ടിരിക്യാര്ന്നു ഡിഗ്രി ഫസ്റ്റ് ഇയർ പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് പ്രഗ്നന്റായത്. പിന്നെ ഭയങ്കര വൊമറ്റിംങ്ങായിട്ട് പോവാൻ പറ്റീല്ല. അങ്ങനെ അതവടെ ഡ്രോപ്പെയ്ത് അത് കഴിഞ്ഞിട്ട് ഇപ്പോ ഇപ്പോന്ന്റയ്മ്പഴ്. ഒര് ത്രീ ഇയേഴ്സ് എകോ വീണ്ടും ജോയിനായത് ഓൺലൈനായിട്ട്. ഓൺലൈനായിട്ട് ജോയിൻ ആയി പിന്നത് കംപ്ലീറ്റെയ്തു. എക്സാമുകൾ പോയി എഴ്തി അയിന്റെ എട്ക്ക് പ്രഗ്നൻസി വന്നു പ്രഗ്നൻസി വന്നപ്പോ ഓർത്ത് പെടുംന്നോർത്തു പിന്നെ വോമിറ്റിങ്ങിന്റെ ടാബ്ലറ്റും. ഒക്കെ ആയിട്ട് ബസ്സ് തപ്പി പിടിച്ച് കിട്ട് കേറി പോയി പാസായി. പസായപ്പൊര് ഭയങ്കര സന്തോഷാര്ന്നു ന്നമ്മളത്രേം എഫേർട്ട്ട്ത്ത് പോയിട്ടേ. എഹ് വൊമിറ്റെയ്ണോണ്ട് ഒന്നും കഴിക്യാൻ പറ്റില്ല എ വൊമിറ്റിങ്ങിന്റെ ടാബ്ലറ്റ്കഴി
മ്. നോട്ടണ്ടാവില്ല മൂന്ന് മാസം നല്ല ശർദിം ക്ഷീണോക്കെണ്ടാവൊല്ലോ.
എനിക്ക് തീര്ണ വരെ ഇതെന്നെയാര്ന്നു. എല്ലാ പ്രഗ്നൻസിം പിന്നെ ലാസ്റ്റാ വുമ്പോര് ഇച്ചിരികൊ റയ്യുന്നേ ഒള്ളൂ അതെലെ വൊമിറ്റിങ്ങ് ആയിരുന്നല്ലേ?
എനോമിറ്റിങ്ങല്ലേ ഈ എക്സാമും ഈ ഷർദിം തെന്താ പ്രഗ്നൻസി ഒക്കെ ഒര് പോലെര്ന്നു.
ആഹ്.
കല്യാണം കയ്ഞ്ഞ് കല്യാണം കയ്ഞ്ഞ് പൈന്നാലാന്തി കൂടെഎക്സാം മോടങ്ങി. സെക്കൻ് സെമസ്റ്റർന്റെ എക്സാമോട്ങ്ങി. മ്.
എന്താ പഠിച്ചത്?
ഞാന് ബി എ ഇംഗ്ലീഷ്ര്ന്നു അല്ലല്ല ആഹ്.
ആ ഞാനും അതേല്ലോ ലിറ്ററേച്ചർ ആയിരുന്നു
ഞാനും അതെ മറ്റേ ഫംഗഷണൽ ഉണ്ടല്ലോ
ആഹ് ആഹ്
അതായിരുന്നു എന്തെന്നെരുന്നു നമ്മുടെ എന്താ കല്യാണം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞു രണ്ടാമത്തെ ദിവസം എക്സാമ സെക്കൻഡ് സെമസ്റ്റർ അത് കഴിഞ്ഞു പതിനെഞ്ചു ഇത് കഴിയുമ്പോ തേഡ് സെമെസ്റ്റർ ഇന്നത്തേതിൻ്റെ പിന്നെ സെക്കൻഡ് ഇയറിനായിരുന്നു കല്യാണം കഴഞ്ഞിരുന്നത് പിന്നെ ടൈം ഇല്ലല്ലോ പിന്നെ ഒരു എന്താ ഡിസംബർ ജനുവരി ആകുമ്പോതിന് പ്രഗ്‌നന്റ് ആയി
പ്രഗ്നന്റ് ആയി ആ
അല്ല തേർഡ് ഇയർന കല്യാണം കഴിഞ്ഞത്
ഓ
തേർഡ് ഇയർന്നു തേടിയർന് ഫൈനൽ ഇയർനാ കല്യാണം കഴിഞ്ഞത്
ഓ ഓ
എന്നിട്ട് എന്താ ഫസ്റ്റ് സെമിസ്റ്ററിന്റെ എക്സാമും ഞങ്ങൾക്ക് എത്രോ വേ പെട്ടെന്ന് തന്നെ കഴിഞ്ഞിനു പിന്നെ സെക്കൻഡും തേർഡും ഫോർത്തും ഒക്കെ പേടിൻഡിങ്ങിലങ്ങനെ കിടക്കയായിരുന്നു ഉം പിന്ന കല്യാണം ഒക്ടോബറിലായിരുന്നു ഒക്ടോബർ കഴിഞ്ഞു നവംബർ ഫസ്റ്റ് സെക്കൻഡില് പിന്നെ സെക്കൻഡ് സെമസ്റ്ററ് അത് കഴിഞ്ഞ് ഒരു മാസം പോലും ഗ്യാപ് ഉണ്ടായിരുന്നില്ല പതിനഞ്ച് ദിവസം ഗ്യാപ്പ് ഇട്ടിട്ട് തേർഡ് സെമസ്റ്റർ പിന്നെ ഫോർത്ത് ഇനി നമ്മള് തേടിയറല്ലേ പഠിക്കണത് ഉം തേർഡ് ഇയർ പഠിക്കുമ്പോ അതിന്റെ ജനുവരിയിലോ ഫെബ്രുവരിയിലോ ഒക്കെ വരുന്നത് അതെ ഫിഫ്റ്റീൻ ഡേ പിന്നെ ഇനി എന്താ ഫെബ്രുവരി കഴിഞ്ഞാല് സിക്സ്ത് സെമസ്റ്റർ കഴിഞ്ഞാല്ലോ ക്ലാസ്സൊക്കെ കഴിഞ്ഞൂ പിന്നെ അതേപോലെ എന്ത് മാർച്ച് ഏപ്രിലും ഏപ്രിലാ ഇനി ഞങ്ങക്ക്ത് ഫൈനൽ ആയിട്ടുള്ള സെമെസ്റ്റർ ഉണ്ട്
ഉം
അതും കഴിഞ്ഞു കംപ്ലീറ്റ് ആയിട്ട് എന്താ നമ്മളെ ഡെലിവറിടൊപ്പം തന്നെ മറ്റേ ഡെലിവറി മ് മ് പ്രസവം കഴിയുമ്പോത്തേന് റിസൾട്ടും വന്നു ഫുള്ള് കംപ്ലീറ്റ് ആക്കി
പാസായി ആഹ് അത് പാസ് ആകുമ്പോ കിട്ടുന്ന സ് സന്തോഷം റെഗുലറായി പോയി പഠിച്ചാ കിട്ടൂലടാ അത്രയും നമ്മള് എഫോർട്ട് എടു വോമിറ്റിങ്ങ് കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിട്ടേ ആ അതന്നെ ഭ ഭയങ്കര സന്തോഷായിരിക്കും
കാണുന്നവർക്ക് ഒരു ഇത് ഇണ്ടാവും എന്തിനാ അത്ര ബുദ്ധിമുട്ടി പോണം എന്നുള്ളത് പക്ഷെ നമ്മുട അവസ്ഥ നമുക്കല്ലേ അറിയൂ
അതന്നെ നമുക്കത് കംപ്ലീറ്റ് ആക്കണം നമ്മള അത്ര അവിടി ജർമ്മനേഷ്യൻ കാര്യങ്ങള് ഉള്ളത് കൊണ്ടാണല്ലോ അങ്ങനെ പോയത് ഞാനും അതെയാർന്ന് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ബസ്സിലൊക് ക്കെയാണെങ്കി തിരക്കായിരിക്കും നമ്മൾ പോകുന്ന ടൈമിലൊക്കെ ആ ഒരു രാവിലെ ഉള്ള ഒരു ട്ടുണ്ടല്ലോ അതായിരിക്കുള്ളൂ അപ്പൊ നമ്മള് വയറൊക്കെ തട്ടാണ്ട് പിടിച്ച് അങ്ങനെ നോക്കണ്ടേ ബേബിക്ക് ഒന്നും പറ്റാണ്ട് നമ്മള് പോയി വരയും വേണം അതിന്റെടക്ക് വൊമിറ്റിങ് ഉണ്ടാവും ആ ഒരു തലകറക്കം പോകൂല ആഹ് ഹസ്ബൻഡ് കൊണ്ടെന്നക്കും ഓട്ടോക്ക് പോകും ആ എനിക്ക് നല്ല ദൂരമുണ്ട് ഓട്ടോക്കൊന്നും പോവാൻ പറ്റില്ല ഭയങ്കര ദൂരമുണ്ട് അപ്പൊ പിന്ന ആഹ് അതും ഒരു ലക്കാണ്.
അഞ്ച് പത്ത് മിൽറ്റെ ഒള്ളൂ കോളേജ്ക്ക്.
ആഹ് അങ്ങനെ ആവുമ്പഴ് അതും ഒരു സുഖാണല്ലേ. ഇനിയിപ്പ പി ജി ചെയ്യണില്ലേ
ഇല്ല പിന്നൊന്നും നോക്കീട്ടില്ല ഇനി ഇവനൊന്ന് വൽതായിട്ടൊന്നങ്കി ഡിസ്റ്റൻസായിട്ട് ചെയ്യാൻ താല്പര്യം ഇല്ല.
ഡിസ്റ്റന്റായിട്ട് ചെയ്തൂടെ പി ജി മാത്രം?
ഇല്ല്യ ഇൻക്കങ്ങനെ താല്പര്യല്ല പിന്നെ ബി എ ക്കാവുമ്പൊ ലിറ്ററേച്ചറല്ലെ വെരാ. ഇൻക്ക് ലിട്രേച്ചറ് തീരേ ഇഷ്ടല്ല. അ ഹ ഹ അല്ല ബി എഡ് ഇല്ല്യ ഞാൻ ഇനി മെഡിക്കൽ ഫീൽഡ് നോക്കാണ് ഞാൻ സയൻസ് തീർന്നു.
ആഹ് ഒ ഇപ്പൊ ഒരുപാട് കോഴ്സുകൾ ഇണ്ടല്ലോല്ലെ?
ഇന്നഅവൈലബിളായിട്ട് വര്ന്ന്ണ്ട് അപ്പൊ നമക്ക് നോക്കാം.
ഓ ഓ ഓ ബേബി നമ്മളിപ്പൊ നമ്മള്ടെ കരിയർ സെറ്റ് ചെയ്യാന്നുള്ളതാണല്ലോ മെയ്നാ യിട്ട്ള്ള ഒരേയിം. ഇപ്പൊ പിള്ളേര് അങ്ങനെ അങ്ങട്ട് വളർന്നോളും നാല് വയസ്സായില്ലേ ഇനിയിപ്പ സെറ്റായി. കോളും ഇപ്പ എനിക്കിപ്പ പോവാപറ്റാ പറ്റാത്തൊരവസ്ഥയാണെന്നെ കുഞ്ഞിപ്പോ ഒന്നര വയസ്സല്ലെ ആയിട്ടൊള്ളൂ. അപ്പൊ ഹാ ആഹ് ഇനി ഒന്ന് സെറ്റായി വരണ്ടേ ഒരു മൂന്ന് വയസൊ ക്കായി കഴിഞ്ഞാ പിന്നെ നമക്ക് എന്തെങ്കിലൊക്കെ നോക്കാം.
ആഹ്
അംഗണവാടിയൊക്കെ ആക്കിട്ടേ പിന്നെ വല്യ പ്രശ്ന ഉണ്ടാവില്ലാന്ന് വിചാരിക്കുന്ന്. ഇൻഷാള്ള നോക്കണം അല്ലാതിങ്ങനെ വെർതെ നിർത്തിനില്ല നമ്മൾടെ കാര്യങ്ങളും കൂടി നട ക്കണെ. ഒരളൊറ്റക്ക് ഒരു ഫാമിലി നോക്കാന്ന് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ട അപ്പൊ എന്തങ്കിലും നമ്മളെക്കൊണ്ടായത് ഹെൽ പ്പെയ്യാൻ പറ്റിയ അത്രയും ആയല്ലോന്ന് വിചാരിച്ചിട്ടാണ് ഏഹ് ഒരു ജോലി നോക്കണം ആടാ എന്ത് ഫീസാണ് പിള്ളേർക്കൊക്കെ നല്ല ഫീസ് കൊടുക്കണം പിന്ന അവര്
വരുമാനത്തെക്കാൾ കൂടുതലാ ചെലവെയ്
ചെലവ് വീട്ടിലെ ചെലവ് അവരെ കാര്യങ്ങള് ഹോസ്പിറ്റലോ, ഓഹ് ഒന്നും പറയണ്ട ഹോസ്പിറ്റല് തന്നെയെല്ലള്ളൂ
എങ്ങനെ നോക്കിയാലും ഒരു മാസത്തേക്ക് ഹോസ്പിറ്റൽ കേസിണ്ടാവും
പിന്നെ ണ്ടാവും ണ്ടാവും നമ്മളെത്ര ശ്രദ്ധിച്ചാലും ണ്ടാവും അതെവിടന്നെങ്കിലൊക്കെ സമയാവുമ്പൊ വരും
ആഹ് വരാള്ളത് വഴിതങ്ങൂലാന്ന് പറയണപോലെ ആഹ് എന്ന ശരിട്ടോ
ഓക്കെ